ഹലോ കേക്കാവോ
ആഹ് കേക്കാം കേക്കാം പറയാം
ആഹ തിരക്കൊക്കെ കഴിഞ്ഞോ
തിരക്ക് കഴിഞ്ഞോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരാൾ ഉറങ്ങാനായിട്ട് എന്റെ അടുത്ത് വന്ന് കടപ്പുണ്ട്
ആഹ് അപ്പൊ ശബ്ദം ഇണ്ടായറ ഒണരോ
ഇല്ല അവന ആ ഒറങ്ങിക്കോളും
അതെ
ഉം എല്ലാരും കഴിച്ചോ
ആ കഴിച്ചു കഴിക്കല് കഴിഞ്ഞു
ഉം എലെ
എന്താ
എല്ലാവരും കിടന്നോ
ഇല്ലേ ഇപ്പ തന്നെ കടക്കൂല.
ആഹ് ആഹ് ആ
പതിനൊന്ന് മണി ഉ രാവിലെ
എപ്പ എണീക്കും
രാവിലെ സ്കൂളിൽ പോകണ ദിവസൊക്കെ ആണെങ്കിൽ അഞ്ചര ആറു മണി ഒക്കെണിക്കും.
ഉം എപ്പോഴോ
ഇപ്പ ഉമ്മ നേരത്തെ നീക്കൂ ഞങ്ങള് കുറച്ച് ഒരാ ആറരൊക്കെ ആവും
ആഹ് ആ
ഈ അനിയൻ മദ്രസെ പോണ്ടേ.
എത്രല്ല അവൻ പഠിക്കുന്നേ
അവൻ ഏഴില് മദ്രസയിലെ ഏഴിലാണ്, അപ്പൊ ഓനുക്ക് രാവിലെ ആണ് ആറ് മണിക്കാണ്.
എത്ര മണിക്ക് പള്ളി അവിടെ കഴിയും, മദ്രാസ ഒമ്പതോ ഏഴോ? ഉം
കുറച്ച് സമയം ഉള്ളൂ, ആഹ് വെള്ളിയാഴ്ചയല്ല ബാക്കി ദി ദിവസങ്ങളൊക്കെ പോകും.
ശനിയും ഞായറും ഉച്ചവരെ.
അല്ല സാധാ സമയം ഏഴര വരെ തന്നെ.
ആഹ്
അധികം നേരം ഒന്നും ഉണ്ടാവില്ല.
ഉം ഉം
ഓലുക്ക് അതൊരു ഏഹ് ആൺ കുട്ടികളല്ലേ? ഓന്റെ സെയിം എജ് ഉള്ളവരെ കാണാൻ പറ്റിയ ഒരു അവസരമാണ്. ഓ എന്തായാലും പോകും.
ഉം ഉം
പിന്നെ കളിക്കാനും ഫുട്ബോൾ കളിക്കാനും. സൈക്കിൾ ഓടിക്കാനും. അങ്ങനെത്തേന് ഒക്കെ പോവും, ഇപ്പൊ മഴയൊക്കെ ആയിട്ട് വിടാതിരിക്കുക.
ഉം നമുക്ക് പേടിയല്ലേ.
ആഹ് പിന്നെ അവര് സൈക്കിള് കിട്ടുക, പോണത്. എന്താ ഇവിടെ എടുത്തൊരു പാറയുണ്ട്. അത് ഒറ്റപ്പാറയാണ്.
ഉം
അത് എത്ര ഉണ്ടാവെന്ന് വെച്ചാൽ കിലോമീറ്ററോളം ഉണ്ടാവും അതിൻ്റെ നീളം.
ഏഹ്
നല്ല വെലുത് അതിന്റെ സൈഡിൽ കൂടെ ഒരു പൊഴയൊക്കെ ഒഴുക്കുണ്ട്.
ഉം
അപ്പൊ ഇവര് സൈക്കിൾ കൊണ്ട് പോവുക, ഇതിന്റെ മോളിക്കാ. ഈ പാറടെ മോളിക്ക്, അപ്പൊ ഈ മഴയത്ത് നല്ല വഴുക്കലാണത്.
ഉം
ചവിട്ടിയിട്ട് അഥവാ പിടുത്തം കിട്ടിയില്ലെങ്കിൽ നിലത്തെത്തും.
ഉം
ഉം അവിടെ നിന്ന് കേറി നിന്നാ അവിടെ നാട് മൊത്തം കാണാം അത്രക്ക്‌ ഉയരത്തിലാണ് അതിപ്പോ നിൽക്കണത്
ഉം അതുകൊണ്ട് നമ്മള് സൂക്ഷിക്കണം, വിടാനും പേടിയാണ്.
പേടിയാണ് പിന്നെ മഴക്കാലല്ലേ, ഈ നമ്മള് ഉരുള് പൊട്ടന്നുള്ള പേടിയൊക്കെ.
ഉം
ഇണ്ടാവും, പക്ഷെ ഇതുവരെ അങ്ങനത്തെ അപകടമൊന്ന് അതിന്ന് ഉണ്ടായിട്ടില്ല. അത് പൊതുവേ ഉണ്ടാവാതിരിക്കട്ടെ പൊതുവെ കുറച്ച് സൈലന്റായ പറയണത്
ഉം
ഉം പിന്നെന്താന്ന് വെച്ചാ അവിടെ ഈ ആൾക്കാരുടെ കയ്യേറ്റും അതിക്രമൊന്നും അധികം ഇല്ല
ഓഹോ
അവ്ടെള്ളോരൊക്കെ ആഹാ അവ് അവ്ടെ അയ്ന് അയ്നായിട്ടാണ്ട് എണങ്ങി ജീവിക്ക് ണോരാണ്
ഏഹ് ഏഹ്
ഈ ചെറിയ വീടേളാണ്
ഏഹ്
അങ്ങനെ താമസിക്കുന്നോരാണ് അപ്പോ ഏഹ് അങ്ങനെ ബുദ്ധിമുട്ടാണ് പിന്നെ അവ്ടെ നമ്മളെയീ പാറേടെ എടയി ല്ങ്ങനെ ചെറ്തായിട്ട് വള്ളം നിക്കോല്ലോ
ആഹ് ആ
അവ്ടൊക്കെ നല്ല ആമ്പലുകള് വളർത്തുവര്
ഹോ
നല്ല രസാ അഹ്കാണാന് ആ ഇഹ് ഹ് എന്ത് ക കളറ്ന്നല്ല നല്ല ഭംഗിള്ളൊരു കളറ് നമ്മളെ വൈലറ്റൊക്കെ പോൽത്തൊരു കളറ്. ആമ്പല് നല്ല ഭംഗിയേരുന്നു ഇങ്ങട്ട് അതവ്ടെങ്ങനെണ്ടാക്കിട്ട് ഒരു വട്ടന്തോ ഓണത്തിന്റെ എന്തിന്റെയൊരു സമയത്ത്
ആഹ് നമ്മളീ പിള്ളാരൊക്കെ വന്ന് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റയ്യേലോ?
ആഹ്,
അങ്ങനെ ചെയ്ത്ട്ട് ആൾക്കാരൊക്കെപാടെ കാണാ വന്നു ആമ്പലൊക്കെ നശ്പ്പിച്ചിട്ടാ പിന്നെല്ലാരും പോയത്.
ആഹാ അതാ കൊഴ കാണാവന്നാ പിന്നതാ കൊഴപ്പം.
ആ അവര് അ പാറടെ മോൾക്ക് വണ്ടി കേറ്റലും ഇവര് പറഞ്ഞ് ഇവര്ടെ ഈ ഡ്രസ്സാളൊക്കെ ഉണക്കിതൊക്കെ പാറേടേ മേൾളാണ് പെട്ടെന്ന് ഒണങ്ങി കിട്ടാന് അവടെട്ത്ത് താമസിക്കുന്നോരൊക്കെ അപ്പൊ ഓ ഔട്ത്തെ ആൾക്കാര്ക്കൊക്കെ ചെറുതായിട്ട്ത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇങ്ങനീ നമ്മള്പ്പോ ഒട്ക്കേലും പോയാ നമ്മള് ചാർജൊക്കെ കൊട്ത്ത് കേറൂലേ അതെപോൽത്തെ സ്ഥലന്നു അല്ല. അതോണ്ടെല്ലാരും വെരും ചെയ്യും.
എല്ലാരും വന്ന് കേറിയെറങ്ങി നെരങ്ങി അത് മൊത്തം നശിപ്പിച്ച് തുണിയിടാനുള്ള സ്ഥലവും പോയി വണ്ടിയും കേറ്റി കൊളവാക്കി എല്ലാം പറിച്ചു പിടിച്ചു എല്ലാം അപ്പഅത് ഇങ്ങനെ എന്താപറയാ ഇപ്പേ ഏ നല്ല ഹേ സെക്യൂരിറ്റിയൊന്നും കൊടുത്ത് നോക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ആൾക്കാരങ്ങ് മൊതലാക്കി.
അതെ എന്താന്ന് വെച്ചാത് അധികങ്ങട്ട് പ്രസിദ്ധായിട്ട്ള്ള സംഭവല്ല.
ഉം
പക്ഷെ ഇതാരെയെങ്കിലും വന്ന് പെട്ട് അത് ഫോട്ടട്ത്ത് കണ്ടാ പിന്നെ അത് കണ്ടെല്ലാരും വെരൂലേ
മ്
അങ്ങൻത്തൊരു സംഭവം പിന്നതങ്ങനങ്ങട്ട് ഈ പാറേടെ താഴ്ത്തെ ഭാഗത്ത് മാത്രേ ആൾക്കാരൊള്ളൂ.
ഹ്ം ഹ്ം ഹം
അങ്ങട്ട് മോൾ മോള് ഭാഗത്തായിട്ട്ങ്ങട്ട് നമ്മളീ എഹ് പയ്യങ്ങാരൊക്കെ കോ വന്ന്ട്ട് അവര് സിഗരറ്റും ആ കുടീം, വലിം ഒക്കെണ്ട് അപ്പയെടക്കട്ക്ക്പ്പം വണ്ടി പോണകാണാ ഈ റോട്ടി ഇത് ഇതിയാനധികം വരാത്തതാണാവര് ഇപ്പൊ അതും തൊടങ്ങിക്ക്ണു ഇപ്പ നമ്മടാ ഓപ്പറേഷൻ തൂഫാനൊക്കെണ്ടല്ലോ
ആഹ്
അതിന്റൊക്കെ ഭാഗമായിട്ട എന്തോതിന് പതികാണ് വരല് അവരെ
മ്ഹ്
പൊതുവേ ഉള്ള് ഏരിയാണ് പക്ഷെ അങ്ങനത്തെ ഏരിയല്ലേ ഓൾക്കൊക്കെ സുഖം
അല്ല പിന്നെ വന്ന് കൊറെ എണ്ണത്തിനെ തൂക്കി അകത്തുകൊണ്ടിടുന്നത് നല്ലതാ.
മ്ഹ്
പത്ത് എണ്ണത്തിനെ പിടിച്ചാലേ പന്ത്രണ്ടെണ്ണം നന്നാവത്തുള്ളൂ.
മ്ഹ്
അല്ല പന്ത്രണ്ടെണ്ണത്തിനെ പിടിച്ചാലേ പത്തെണ്ണം നന്നാകത്തുള്ളൂ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പ ഇപ്പ ഇപ്പൊ ഒരു ചെറിയ പേടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്
മ്ഹ് എന്തൊക്കെ പറഞ്ഞാലും ഈ പോലീസുകാരെ കൊണ്ടൊക്കെ ഒരു പരിധിവരെല്ലേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ? അവര് ഇവര് വേറെന്തൊക്കെ ചെയ്യുണ്ടന്നൊന്ന് അറിയില്ലല്ലോ
ഒരു പരിധി വീട്ടുകാരിൽ നിന്നും ഒരു പരിധി നാട്ടുകാരിൽ നിന്നും ഒരു പരിധി പരിധി പോലീസ് സുകാരിൽ നിന്നു ആകുമ്പോ ഒന്ന് ഒതുങ്ങും.
ഇതിപ്പം വീട്ട ട്ടുകാരെയും പേടിയില്ല, നാട്ടുകാരെയും പേടിയില്ല, പോലീസുകാരെയും പേടിയില്ല, അവരോർക്കും പേടിയില്ല എന്തേലും സംഭവിക്കൊന്നോണ്ടെങ്കിൽ അവരോർക്കെലും ഒരു പേടിവേണം ഇത്‌ അതും ഇല്ല.
ആഹ്
ഒരു രണ്ടു മാസം മുമ്പ് ഒരു ജലദോഷം വന്നാണേ
ആഹ്
എന്നിട്ട്, ശാരീരികമായിട്ട് വേറെ കൊഴപ്പൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്കെടേയ്‌ക്കെടക്കെടയ്ക്ക് കുത്തി കു ത്തി എന്ന കഫക്കെട്ടോ കാര്യങ്ങളോ ഒന്നും ചുമക്കും ഇല്ല അല്ലാണ്ടും ഇല്ല ഒന്നുല്ല. പക്ഷെ ഏടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു തണുപ്പൊക്കെ ആവുമ്പോ കുത്തി കുത്തി അങ്ങ് ചുമക്കും.
ആഹ്
ഇന്ന് ഞാന് കൊച്ചിനെ വിട്ടിട്ട് ഒരു ചുക്ക് കാപ്പി മേടിക്കണം കുടിക്കണം എന്നൊക്കെ ഓർത്തു
മറന്നു
മ്ഹ് പക്ഷെ മഴയായിരുന്നു അന്നേരപ്പം അന്നേരം പിന്നെ അവള് പോയാലും നനയൂലോ. പിന്നെ കൊച്ചല്ലേ വണ്ടിയും വെള്ളവും മഴയും എല്ലാം കൂടെ വരുമ്പോ പാടല്ലേ
ആവി പിടിച്ച വെക്ക ഒന്നും ചെയ്തില്ല?
ഓ അങ്ങനെ ഒരു പരിപാടി എനിക്കില്ല
ആഹ് അത് ചെയ്യുന്നത് ഇഷ്ടല്ലേ?
ഇഷ്ടമല്ലന്നല്ല സത്യം പറഞ്ഞാൽ അതിന് മെനക്കെടാൻ ഇതുവരെ നോക്കിട്ടില്ല കാര്യം ഈ ഇച്ചി വെള്ളം കൊണ്ട് വരുമ്പോഴായിരിക്കും മിക്കവാറും ഓരോരുത്തരോരോ പരിപാടിയും കൊണ്ട് വരുന്നത് അന്നരം പിന്നെ നമ്മൾ അത് അങ്ങനെ ഇരുന്ന ആവി പിടിക്കാനൊന്നും അങ്ങനെ വരുമ്പ പിന്നെ ഇവർക്കൊക്കെ പിടിക്കും കേട്ടോ പിള്ളേർക്കൊക്കെ പിടിക്കും
എങ്ങനെ മറ്റേതിന്റ നെബുലൈസറോ ആ സംഭവം ഉണ്ടോ?
കുത്തുന്ന സാധനമുണ്ട്
ഇവിടെ അതില്ല, നമ്മളീ ചൂടുവെള്ളം പിടിച്ചിട്ട് അതില് ആഹ് തൊളസിടെ ഇലയും കഞ്ഞിക്കൂർക്കേടെലേം ഒക്ക പാടിട്ട് ആവി പിടിക്കലാ അപ്പൊ കൊറച്ച് സമാധാനണ്ടാവും
നേരത്തേ ക്കെ ഇലകളും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ടാരുന്ന സമയത്തൊക്കെ അങ്ങനക്കെ എലകളൊക്കെ ഇട്ട് ചെയ്യുവാരുന്നു പിന്നെ ഇപ്പോക്കെ നമുക്കിപ്പം ഓടി ഓടി എപ്പഴും പോയിപ്പോ ഒരിടത്തോട്ട് പോയി
ആഹ്
എലിം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നേന്ന് ഒരു പരിധിയുണ്ട്
മ്
നമുക്കങ്ങനെ ഒള്ള സാധനങ്ങളൊന്നും ഇല്ല
ആഹ് ഈ ചെടിയോടോ ടൊന്നും ഇഷ്ട്ടോന്നുലെ ചെടി ഇണ്ടാക്കലോ
ഇഷ്ട്ടവില്ലാത്തൊണ്ടല്ല ഒള്ള സ്ഥലത്ത് ഞാന് ആഹ് ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എങ്കില് നമ്മള് താമസിക്കുന്നടത്ത് ഒരു കെട്ടിടം പോലൊരു സ്ഥലത്താ ഒറ്റ വീടായല്ല നമ്മള് ഫളൈഡു പോലെ ഫ്ളാറ്റ് പോലെരു
ആഹ്
ഇതേലാണ് താമസിക്കുന്നെ വാടകക്കാ താമസിക്കുന്നെ നമുക്ക് വീടില്ല
ആഹ് ആഹ്
അപ്പം ഉം ചേ ചാക്കിനകത്ത് മണ്ണ് നറച്ച് അത്യാവശ്യം ഒന്നോ രണ്ടോ മൂന്ന് മൂന്നാല് മൂട മൂന്നാലഞ്ച് മൂട് എനിക്ക് വേണനോക്കെ ഞാനിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്ന്നൊള്ളതല്ലാണ്ട്
അങ്ങനെക്കെ പറ്റുന്നത് ചെറിയ പച്ചക്കറിയോ എന്തേങ്കിലുവൊക്കെ
ഉം ഇതിന് മുമ്പൊക്കെ പറ്റുവായിരുന്ന് ഇപ്പ അങ്ങനെ പറ്റത്തില്ല ആരോഗ്യവും ഇല്ല പിള്ളാര പൊറകെയുള്ള ഓട്ടവും
അവര് കളിക്കാനൊന്നും പോവില്ലേ സൈക്കിളോടിക്കല് അങ്ങനത്തെ
സൈക്കിളും കാര്യ ളെല്ലാം ഒണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന പോലെ ഈ മഴയും പിള്ളാരെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പേടീം
ഞാ പരമാധി വിടുകേല
ആഹ് എന്തെങ്കിലൊക്കൊരു ടാസ്ക് അവർക്ക് കൊടുത്ത്ട്ട്ല്ലെങ്കിൽ പിന്നെ ഫുൾ ടൈം ഫോണിലോ ടിവിലോ ഒക്കെരിക്കും
ഇയ്യോ ഇവടെ ടാസ്ക് കൊടുക്കണ്ട കാര്യവൊന്നുവില്ല ഇവിടെ ഈ മൂന്നെണ്ണം കൂടെ ഈ വീടിനെ എടുത്ത് തിരിച്ചുവെക്കും
ആഹ് ആ ആൾക്കാര്ണ്ടലോ ല്ലേ
ഉം
ആഹ് ഒറ്റക്കാവുമ്പോളാണ് ഫോണും ടീവിം
ഇവിടെ എന്റ ഒരു ആഹ് കൊറച്ചു നേരം ടി വി കാണും ചാടും മറിയും ഒരു കുളിയും നനയും കഴിയുമ്പം തന്നെ രണ്ടു ദിവസാവും
ഹാ പിന്നന്താ കെടക്കാരായോ
കെടന്നു
ആണോ ആ എന്നാ ശരീട്ടോ സ ആഹ് ശരി